അലോ
കേക്കാമോ?
ഓ കേൾക്കാം ന്തൊക്കെണ്ട്.
സുഖായിട്ടിരിക്കുന്നു എന്നാ ഉണ്ട് വിശേഷം
ഉം നല്ല വിശേഷം പിന്നെ എന്താ ഓ ചോറൊക്കെ കഴിച്ചു അവ്ടെ എന്തെല്ലാം കഴിഞ്ഞോ പണിയൊക്കെ കഴിഞ്ഞോ?
പണി ഒക്കെ കഴിഞ്ഞു ഫ്രീയായിട്ട്രിക്കുവായിരുന്നു.
ഉം
ലിയൊക്കെ കഴിഞ്ഞോ?
ഓ കഴിഞ്ഞു.
കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ?
ഓ ഉണ്ട് നാലാള്ണ്ട്.
ഓ സ്കൂളിൽ പോയി കാണും അല്ലേ
ഉം ല്ലാരും പോയി. അവടെയോ
ആഹ് ഇവിടെ രണ്ടു പേരുണ്ട് സ്കൂളി പോയി.
ഉം ഉം എന്താന്ന് ഉച്ചക്ക് എന്താ സ്പെഷ്യല്.
ഉച്ചക്ക് മീൻകറിയ്ണ്ട് മോര് കറിയുണ്ട് തോരൻകറിയുണ്ട്
ഉം മോരുകറി എന്ത്‌ എ എങ്ങനെ മോര്കറി എങ്ങനെ ണ്ടാക്കാ
മ മോരുകറി ആ നമ്മടെ ഉലു ഓ ഉലുവായും കടുകും കൂടെ നമ്മള് ഏഹ് താളിച്ചിട്ട് സവോളയും ഏ വറ്റൽമുളകും
ഉം
വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ താളിച്ച് മഞ്ഞൾ കൂടി ഇട്ടിട്ട് അതിലേക്ക് തൈര് തൈര് ഒഴിച്ച് ഉണ്ടാക്കും
മോരൊഴിച്ചാ പോരേ മോര്ണ്ടെങ്കിൽ അതൊഴിച്ചാ പോരെ
ആഹ് രണ്ടും പറ്റും പിന്നെ നമ്മള് തേങ്ങര ച്ചും ചെയ്യാറുണ്ട് അരെ അതിനകത്ത് എന്തെങ്കിലും.
ഉം
കപ്പളങ്ങയോ അങ്ങനെ എന്തെങ്കിലും വെള്ളരിക്കയോ അല്ലല
അത് തേങ്ങ അരച്ചിട്ടില്ലെങ്കില് ഈ തേങ്ങ അരക്കാതെ ആണെങ്കിൽ മോര് മാത്രം അല്ലെങ്കിൽ തൈര് മാത്രം ഇട്ടിട്ട്. നമുക്ക് പാകത്തിന് വെള്ളാക്കാണോ ഉം ഉം ഉം എനിക്കിഷ്ടമാണ് പക്ഷെ ണ്ടാക്കല് അറില്ല.
ആഹ് ആണാ കുക്ക്ന്ന പാകം ചെയ്യത്തില്ലേ ഫുഡ് ആഹ് ആഹാരോന്നും
ആഹ് ഇന്ന് കടയിൽ പോയപ്പോ കൊറച്ച് മോര് കണ്ടപ്പോ അത് വാങ്ങിച്ചും ചെയ്തു അപ്പൊ പിന്ന ഒന്ന് ഇണ്ടാക്ക. കാന്ന് വിചാരിച്ഞാൻ വിചാരിച്ച എങ്ങനെ യൂട്യൂബില് നോക്കി ഉണ്ടാക്കണന്ന് വിചാരിച്ചതാ.
ആഹ് അത് യൂട്യൂബ് നോക്കാല്ലോ ഒന്നുല്ല ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി നല്ലതാ തേങ്ങ അരക്കാതെ.
ആഹ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തതോണ്ടേ. ഇങ്ങനെ എന്താന്നൊന്നും അറിയില്ല അതിന്റെ എന്നിട്ട് പിന്നെ തിളക്കണോ മോര് ഒഴിച്ചിട്ട്.
പിരിഞ്ഞു പോവും നല്ലായിട്ട് ചൂട് കയറിയയച്ചാൽ മതി.
ആഹ് ചൂട് ചൂടായാലേ ഓഫ് ആക്കാംല്ലേ.
ഓഫാക്കല്ലോ അല്ലാതെ നമ്മളെ തിളപ്പി കാൻനിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെള്ളം പോലെ ഇങ്ങെ വിട്ട പോവും.
ആഹ്
നമ്മളത് ചൂട് അത്യാവശ്യം വ ഒത്തിരി ചൂട് കയറണ്ട അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ചൂട് കയറുന്നതിന് ഓഫ് ചെയ്താൽ മതി. അവിടെന്തായിന്നു സ്പെഷ്യൽ ആായിട്ട്.
പെശലൊന്നുമില്ല കുറച്ചള്ളൂ പിന്നെ ചോറ് ചെറുപയർ കറി പിന്നെ മോര്.
ഓഹ് ഓഹ്
മോര് വെള്ള മോരും വെള്ളംണ്ടല്ലോ മറ്റേ ആഹ് ഞാൻ മാത്രേള്ളൂ അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ മതിന്ന് വിചാരിച്ച് ഇ രാത്രി. ചപ്പാത്തിയോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടക്കണം അത് വൈകുന്നേരം ഉണ്ടാക്കും ഉം
കുട്ടികളെപ്പോവരും
വ വൈകുന്നേരം ഒരു നാലര അഞ്ച ' മണിന്റെ ഉള്ളിൽ എല്ലാവാരും എതു തും ഒരാൾ അംഗനവാടിയിലാണ് ആഹ് ഒരാൾ അംഗനവാടിയിലാണ് അപ്പൊ പിന്നെ മൂന്നര നാല് മണിയാകുമ്പോ. കൊ ഉം പോവണം കൊണ്ട കൊണ്ട്രാന്
ന്നഓഹ്
ഉം ഉം അപ്പൊ അവിടെ അടുത്ത് കട ഉണ്ട് അപ്പൊ ആ കടേന്ന്. മോര് കണ്ടപ്പോം വാങ്ങി പോുന്നതാണ് അപ്പ അങ്ങനെ മോര് കറി ഉണ്ടാക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോരുകറി ഒഴിച്ച് ആഹ് ചോറഴിക്കാൻ ആഹ് രസാണല്ലോ നല്ല.
ആഹ് അതെ അതെ നല്ല രസമാണ്.
ഉം ഉം
ഞങ്ങൾക്ക് ഇവിടെ പിള്ളേർക്ക് ഈ പച്ചമോരായിട്ട് ഈ സാലഡ് ആയിട്ട് കൊടുക്കുന്നതാണ്ഇഷ്ടം. അപ്പം
ആഹ്
മോര് കറി ആയിട്ട് വയ്ക്കുന്ന ഇഷ്ടമല്ല അത് അത് പിന്നെ ഞങ്ങൾക്ക് എല്ല രണ്ടു പേർക്കും. ഓര് തൈരായിട്ട് ഒരു കറിയായിട്ട് പിള്ളേർക്ക് സാലഡായി അപ്പൊ ഞാൻ പകുതിയെടുത്ത് കറിയും വെക്കും. പകുതി പിള്ളേർക്ക് വെക്കും ചെയ്യും.
സാലഡ് എന്ന് പറഞ്ഞാ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിട്ടാണോ?
ആഹ് നമ്മുടെ സവോളയും പച്ചമുളകവും ഇഞ്ചിയൊക്കെ ചതച്ചിടത്തില്ലേ. അതുപോലെ ആഹ് അതുപോലെ
അപ്പ കറിയോ?
കറി നമ്മള് ഏഹ് മഞ്ഞള് പൊടി ഇട്ട് ഒണ്ടാക്കത്തില്ലേ ആഹ് മീൻകറിയൊണ്ട് വേറെ പിന്നെ അതിൻ്റൂടെ എന്തേലും ഒരു തോരനോ അതെ ഒരാ ച്ചാറ് കാണും എപ്പഴും പിന്നെ തോരൻ, മീൻകറി എപ്പഴും കാണും
ഉം ഉം
പിന്നെ എർച്ചി ഏഹ് ബീഫും ഒക്കെ ആഴ്ച്ചേൽ ഒന്നോ രണ്ടോ പിന്നെ ഇവിട കിട്ടും. നമ്മള ഇവിടെ ഈ കണ്ടം വയലില്ലേ പാടം പാടത്തിന്റെ ആവശമാണെ. അപ്പൊ ഈ സമയത്ത് ത്ത് ഇപ്പം മീൻ ഇഷ്ടം പോലെ മറ്റേ പാടത്തെ മീൻ കിട്ടുന്ന സമയാ
ആഹ് ആഹ്
അപ്പം നമ്മളത് ആഹ് വാങ്ങിക്കാറൊണ്ട്. അമ്മുടെ വീടിന്റെടുത്ത് തന്നെ വഴിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊണ്ട്. അവിടന്നന്നെ പിടിച്ചിട്ട് അന്നേരം തന്നെ ലൈവായിട്ട് കൊട്ക്കുന്നേ
ആഹ് ആഹ് ഉം ഇപ്പ ഇതിലേ വൺ മീനിന്റെ വണ്ടി വര്ല്ണ്ട് ഇവടെ അപ്പൊ എൻ ഇപ്പൊ കൊറേ ദിവസായിട്ട് വര്ന്നില്ല.
ഓഹ് വരുന്നില്ലല്ലേ മഴയെക്കെ എങ്ങനെണ്ട് അവ്ടെ
ഇന്ന് നല്ല വെയിലാ ആഹ് പിന്നെ ആഹ് ഒണക്കാനൊക്കെ ഇട്ട്ണ്ടണ്ട് ഇട്ടിട്ടൊണ്ട് മുറ്റത്ത് ഉം
രാവിലെ നല്ല വെയിലാര്ന്നു ഇപ്പ പിന്നെ മഴയാ
ഇല്ല ഇപ്പം മഴയല്ല നല്ല വെയ്ലാ.
വെയിലാര്ന്നാ ല്ലേ
ഏഹ്
രാവിലെ ഇവടെ നല്ല വെയിലാര്ന്നു. അന്നേരം തുണിയൊക്ക കൊറേ കഴുകി ഇട്ടു പശേ കാ കഴ്കി ഇട്ട് കൊറച്ച് ഒരു അരമണിക്കൂറ് കഴിഞ്ഞപ്പോഴ്ത്തേന് ഭയങ്കര മഴ പിന്ന അതുപോലെ എല്ലാം പെറക്കിയെടുത്ത് വെച്ചു.
അതൊരു പണിയാ
ഓഹ് അതൊരു പണിയാ അത് നമ്മള് ഇപ്പ ചുമ്മാതിരിക്കാണെങ്കിലും അതൊരു ഭയങ്കര പണിയാ ആ സമയം വേം മഴ നോക്കി നിക്കണം. തുണി ഓടിച്ചെന്നെടുക്കണം ഇടണം ഇത് തന്നെ ആഹ് പറ്റുകേല്ല സമാധാനത്തോടെ ഒന്നും കെടക്കാൻ പറ്റത്തില്ല.
ഏഹ്
അധവാ ഒന്ന് ഒർങ്ങി പോയാൽ പണിയാ
ഉം പണ്യ പിന്നെ ഒണങ്ങി കിട്ടണന്ന് കിട്ടണെങ്കിലേ കൊർച്ചൊന്നു അല്ല ആഹ്
ഇട്ട് ഒണക്കുന്നത് കൊണ്ടെ
ഉം മെഷീന് ണ്ടോ
ആഹ് ഒണ്ട് ഒണ്ട്
ഉം ഉം
അതിലിട്ടടിച്ചിട്ട് ഒണക്കിയിടാ ആണ് വെളീലേക്ക് ഇടുന്നത്. പിന്നെ നനഞ്ഞു പോയി കഴിഞ്ഞാ പിന്നെ നമുക്ക് പണിയാ
ആഹ്
അച്ഛനും അമ്മേക്കെ കൂടേണ്ടോ?
ഇല്ല ഞങ്ങൾ വേറ വീട്ടിലാ
വേറെ വീട്ടിലാ
ഉം
ഇവടെ ഞങ്ങടെ അമ്മയൊണ്ട് അച്ഛനില്ല
ആഹ് ആഹ് വേറെ വീടെടുത്തിട്ടില്ലല്ലേ അതോ ആ വീടെന്നെയാണോ ഇനി വേറെ വീടെടുക്കുന്നുണ്ടോ?
ഇല്ലല്ല ഒറ്റ വീട ഞ ഒറ്റ മോനേ ഉള്ളൂ അമ്മേ ഒരു മോനും മാത്ര ഉള്ളൂ. അപ്പഴാ അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ആരുമില്ല ഒറ്റ മോന.
ആഹ്
അത് കാരണം അമ്മ ഞങ്ങളുടെ കൂടാണ്.
ആഹ് ആഹ് ആഹ്
പിന്നെ പകല് അപ്പ എല്ലാരും പോയി കഴിഞ്ഞാ ഞങ്ങള് രണ്ട് പേരും മാത്രം.
ആഹ് പ്പൊ ചോറൊക്കെ തിന്നിട്ട് ഇരിക്കയാണോ?
ആഹ് ചോറ് കഴിച്ചില്ല രാവിലത്തെ കൊറച്ച് താമസിച്ചാണ് കഴിച്ചതെ. ഒന് കുഞ്ഞുങ്ങളൊക്കെ വിട്ടിട്ട് വന്നിട്ട് വന്ന് കയറി കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ഞാൻ. അപ്പൊ അത് കാരണം ഉച്ചക്കത്ത് താമസിക്കും കഴിക്കുമ്പോ.
ഉം
ഉം പിന്നെ മുന്നേമുക്കാല് ആക്കു ബൊതെക്കും
ഉം
ഉം മൂന്ന് മണി തൊട്ട് പിന്നെ ജോലിയാ വൈക സന്ധ്യാവുനിടം വരെ. വേറെ ജോലി
പിന്നെ എന്താ ഇല്ല വീട്ടിൽ തന്നെ.
വീട്ടിൽ തന്നെ ജോലിക്കൊന്ന പോകുന്നല്ലേ അല്ല പിള്ളേരുള്ളതോണ്ടല്ലേ.
ആഹ് പിന്നെ നമ്മുക്ക് വേറൊന്നിനും സമയല്ലല്ലോ.
ആഹ്
ജോലിയൊക്കെ കഴിഞ്ഞാല് ഇത്തിരി നേരം ക്കെടക്കൊ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാല് മോളെ കൊണ്ടുവരാൻ പോകാനായി.
ആഹ് പിന്നെ ജൂ വേറെള്ളോര് വരുന്നെടം വരെ ജോലിയാ ല്ലേ
ഉം
ആഹ് എന്തായാലും.
ഇനിയിപ്പ ആ ഒണക്കി എടുത്ത് വെച്ചതൊക്കെ മടക്കാനുണ്ട് ഉം
എന്തായാലും നി വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട്. ട്ട് വലിയ റെസ്റ്റ് അല്ലെ വിശ്രമം എന്നൊന്നും പറയാൻ പറ്റത്തില്ല എടക്കിച്ചിരിനേരം.
ആഹ് ആഹ് ആഹ് ഫിലിമൊക്കെ കണ്ടിരിക്കുവോ?
ഓ അങ്ങനെ സിനിമയൊന്നും കാണാറില്ല കാരണം ഇവിടെ രണ്ടുപേരും ടി വി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കാർട്ടൂൺ ആണ് ഇവിടെ അങ്ങനെ വേറെ. സിനിമ ഒന്നും വെക്കത്തില്ല പിന്നെ ഇവര് പകല് പോയി കഴിയുമ്പോഴേ ക്കും ഞാനങ്ങനെ. സിനിമയൊന്നും കാണാറില്ല ഫോണിന്റകത്ത് കുറച്ച് സമയം വീഡിയോസ്. ഒക്കെ കാണും അങ്ങനെയൊക്കെ.
തിയേറ്ററിലൊന്നും പോയി കാണൂല്ലേ?
തിയേറ്ററിൽ പോകും അത് വല്ലപ്പോഴും മാസത്തില് ഒന്നൊക്കെ. ലാസ്റ്റ് ഞങ്ങള് പോയി കണ്ടത് നമ്മുടെ എന്നാ ഭരതനാട്യം. മോഹിനിയാട്ടം. ഒരു പുതിയ സിനിമ ഇറങ്ങില്ലേ ഭരത ആ ഭരതനാട്യം മോഹിനിയാട്ടം ഫ
ഭരതനാട്യം.
അത്യ്കഴിഞ്ഞ എടയിൽ അത് ഇറങ്ങി ലാസ്റ്റ് ലാസ്റ്റ് പോയി കണ്ടെ പിന്നെ പോകാനുള്ള സമയം കിട്ടിയില്ല പുള്ളിക്കാരനിവിടെ.
വാഴ റ്റു കണ്ടില്ല അതിപ്പോ വാഴ റ്റു കണ്ടില്ലേ?
വാഴ റ്റു ഞങ്ങള് ഹോട്ട് സ്റ്റാറിലാ ക ഇല്ല ഇല്ല.
ആഹ്
പുള്ളിക്കാരൻ ഇവിടെ ഇല്ല പുള്ളി ദിവസം കൂടുമ്പഴെ വരത്തൊള്ളൂ. ഓഹ് അത് കാരണം ഞങ്ങള് പൊർത്ത് പോകുന്ന് പറഞ്ഞാ പുള്ളി വര്ന്ന സമയത്തെ പൊർത്ത് പോവത്തൊള്ളൂ പുള്ളി മൂന്നും നാല് ദിവസം കൂടുമ്പളേ വരത്തൊള്ളൂ അത് കാരണം
ഉം
പൊർത്തുപോയി കാണുകാന്ന് പറഞ്ഞാ വല്ല മാസത്തിലൊന്നെക്കെ ഒള്ളൂ ഒരു സിനിമ കാണാൻ പോവത്തൊള്ളൂ
ഉം ഉം പിന്നെ
അ അങ്ങനെക്കെ പോകുന്നു ചായ എപ്പഴാ കുടിക്ക
ചായ ഞാൻ ചായ കുടിക്കലില്ല
ഇല്ലാ
ഞാൻ ചായ കുടിക്കലില്ല മക്കള് എന്തെങ്കിലും ആഹ് കടിക്കെണ്ടെങ്കില് മക്കള് കുടിക്കും ചായ അപ്പ ഇന്ന് മോന് സ്കൂളില് പോവുമ്പോതന്നെ പർഞ്ഞ് നൂഡിൽസ് വേണം ആ പിന്നെ ഞങ്ങള് വരുമ്പഴേക്ക്‌ ഇണ്ടാക്കി വെച്ചോന്നൊക്കെ പർഞ്ഞ്ട്ടാ പോയത് അപ്പ നൂഡിൽസ് വാങ്ങിവെച്ച്ട്ട് വെച്ച്ണ് അപ്പൊ ഞ്ഞിഅത് വരുമ്പോഴേക്ക്‌ണ്ടാക്കണം. അല്ലെങ്കി വന്ന്ട്ട്ണ്ടാക്കണം. ആ ചൂടോട്ക്കെ തിന്നണല്ലോ നൂ ഉം അതാണയ്ന്റെ ട്ടെ ത് രസ അല്ലെങ്കി പിന്നെ അത് എഹ് എന്താ കട്ടയായി പോവും
അതെ
ടേസ്റ്റ് കിട്ടൂല
ആഹ് അതെ അതെ
ന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാ ന്നാ ശരി ഓക്കെ
ശെരി